ഹലോ
ആ ആഹ് ഇപ്പൊ കേൾക്കുന്ന്ണ്ട് നേരത്തെ കേട്ടില്ല.
ആഹ് നേരത്തെ കൊറെ കഴിഞൊ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കേൾക്കാൻ വയ്യാതാ കുറേ നേരം കഴിഞ്ഞു ഓട്ടോമേറ്റിക്കായിട്ട് കട്ടായി
ഞാന് കൊറെ ഹലോ ഹലോ ചോദിക്കുന്നുണ്ട്
ആആ ആഅപ്പൊ ഓട്ടോമേ റ്റി ക് അത് ചലപ്പോ റേയ്ഞ്ചിഷു ഉണ്ടാവും മഴയല്ലേ ആ അതിന്റെതായിരിക്കും പിന്നെ എന്ത് സ്പെഷ്യൽ ഉച്ചക്ക്?
ഉച്ചക്ക് അങ്ങനെ മീനുണ്ട് പിന്നെ പച്ചക്കറി ഇന്ന് മോളെ ബേർഡേയാ ഇന്റെ മോനെ അപ്പൊ സ്പെഷ്യല് ആ നൈറ്റ് ആക്കാന്ന് വിചാരിച്ച്.
ഓ ഓ
ഉം
അപ്പൊ പായിസൊക്കെ വെച്ചോ?
ഇല്ല അല്ല നൈറ്റ് പായ്സ് നോട്ക്കും മോക്ക് ഭയങ്കര താല്പര്യം ഇല്ലാത്ത- ആ അധികം മതിരം ഇഷ്ട്ട ഇല്ലാത്ത ആളാ അവൾക്ക് കേക്ക് ഇഷ്ട്ട പിന്നെ ഡയരി മിൽക്ക്
ആഹ് ആഹ് ആഹ്
ഇന്ന് മന്തിയോ
എന്തെങ്കിലും ആക്കണം നൈറ്റ് ആയിരിക്കും പരിപാടി
അത് ഞ്ഞാ ഓഡറൊട്ത്ത് അന്യാസിക്ക
അ ആ അപ്പൊ പിന്നെ മോക് പിന്നെ സ്കൂള്ല് മുഠായി അങ്ങനത്തെയക്കെ കൊണ്ടോയാരുന്നോ
ഓ അതൊക്കെ കൊണ്ടേയ് ഫ്രണ്ട്സിന് കൊടുക്കാന് ഓ
ആ അവർക്കക്കേ ഈ ദിവസങ്ങളാണ് സന്തോഷള്ളത് അ ച്ചോ കളർ ഡ്രസ്സ് ഇടാലോ വേറെ ഒന്നും ഇല്ലെങ്കില് അവർക്ക് കളർ ഡ്രസ്സ് ഇടാലോ
ആ ആ പക്ഷെ ആടെ കളർ ഡ്രസ്സ് പറ്റൂല ഇനി ഫോമന്നെ വാണം ഉം
ആഹ് ഇവിടെ മോന് സ്ക ബർത്ത്ഡേടെന്ന് മാത്രം കളർ ഡ്രസ്സ്‌ട മോന് ഭയങ്കര സന്തോഷമാണ് ആ സമയം ആവും അയ്യ മോൾടത് ബർത്ത്ഡേന്നർഞ്ഞ വെക്കേഷനാണ് അപ് ഇപ്പൊ ഭയങ്കര വിഷമാണ് ഉമ്മാ എനിക്ക് മാത്രം സ്കൂളിൽ കൊണ്ടോയി മു
എന്റെ മൂത്തമോൾത് അങ്ങനെയ വെക് വെക്കേഷന്റെ ടൈമ് വെക്കേഷന്റെ ടൈമ് വെച്ചാല് ഫെബ്രുവരിയില വര ഫെബ്രുവരി ലാസ്റ്റ് ഇരു വത് തേന് അന്നാണെങ്കില് ഒരിക്കലും സ്കൂൾ ഉണ്ടാവുകയില്ല
അപ്പൊ ഇയാൾടെ ബേപ് ഏപ്രിലായിരുന്നു അപ്പൊ ഏപ്രിലിൽ എപ്പഴും സ്കൂൾ അടവല്ലേ അപ്പൊ പറയും എനിക് ക്ക് എവിടെയും കൊടുക്കാനില്ല ഏ യ് ഇല്ല ഞാൻ പറയും വീടിന്റെ അടുത്തുള്ള എല്ലാർക്കും നീ കൊണ്ടുവന്ന് കൊട് ആ എനിക്ക് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂൾലെ ഫ്രണ്ട്സിന്റി സടന്ന് കൊട് കൊട്കാനില്ല ഭയങ്കര വെഷമം അപ്പൊ എനിക്ക് മൂന്നാള്ണ്ട് അപ് ഇപ്പൊ എളയ ഒരു മോളും കൂടെ ഉണ്ട് അപ്പ ആളെ ഞാനിപ്പോ എൽ കെ ജി ൽ ചേർത്തതേ ള്ളൂ സ്കൂള അപ്പൊ എൻറട്ത് പറയുന്നെ ഉം ഇക്ക ഇക്ക ഇക്കാടെ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ ഉമ്മ ഇനി അടുത്ത എന്റെ ബർത്ത് ഡേക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ പാത്തൂന്റെ ബർത്ത്ഡേക്ക് എല്ലാവർക്കും കൊടുക്കാത്തെ
ആഹ് ആഹ്
അവർക്ക് അതൊക്കെയല്ലേ ഒരു സന്തോഷംഉള്ളൂ എന്റെ മക്കക്ക് ഞാൻ പറഞ്ഞു ഇനി വലിയ കുട്ട് കുട്ടികളായില്ലേ വലിയ കുട്ടികളായില്ലേ ഇനി കേക്കൊന്നും മുറിക്കണ്ടാന്ന് പറയുമ്പോപറിം അത് പറഞ്ഞ പറ്റൂല വലിയ കുട്ടിയാലും കേക്കൊക്കെ മുറിക്കണം
ആഹ് ഓലതൊര് സന്തോഷം മോള്പറയുന്നുണ്ട് കൊറെ ആയി കേക്ക് കയ്ച്ച്ട്ട് വാണം
ആഹ് അതും നല്ല അവരുടേതായ ഫ്ലേവർ തന്നെ വേണം എല്ലാവർക്കും അവരുടേതായ ഇഷ്ട്ടമുള്ള ഫ്ലേവർ തന്നെ വേണം അവിടെ എങ്ങനെയ ഷോപ്പില് കൊടുക്കാണോ അതോ വീട്ടിൽ ആരെങ്കിലും മേക്ക് ചെയ്യണവരുണ്ടോ
പിന്നാ ആ ഞാൻ ഷോപ്പില് വർക്കെയ്യ
ഷോപ്പിലട്ത്ത് ആ ആ
ആഹ്
ഉം പിന്നെ വേറെന്താ വിശേഷം റ്റങ്ങള് ക്കയി മഴയല്ലേ ക്ലൈമറ്റ് ചേഞ്ച് അവടെവെല്ല
ഓഹ് ഫുള്ള് പനിയാ ഉം മോ ക്കോള്ള പനിയൊക്കെ ഇണ്ടേനു പക്ഷെ ഓളതൊന്നും കാര്യക്കിട്ടില്ല ഒക്കന്ന് സ്കൂളിൽ പോയേ പറ്റൂ രാവിലെ ആവുമ്പഴത്തേ കൊഴപ്പൊന്നുംല്ല ടാബ്ലെറ്റോക്കെ
അവർക്ക് എന്റെ മക്കക്കും ഇങ്ങന്നേണ് വീട്ടില് വെ വെക്കേഷനാവുമ്പം അവർക്ക് ഭയങ്കര വിഷമവാണ് വീട്ടിലന്നെ നിക്കണ്ടേ ഓരിക്ക് സ് സ്കൂള് തൊറന്നാ മതിയുമ്മാ ഒക്ക് സ്കൂള് തൊറന്നാ മതിയുമ്മ ന്നാണ് അവര് പറയു
അതന്നെ വീട്ടിലിരിക്കാൻ ഭയങ്കര മടിയാ ഇരിക്കന്നല്ല
ആഹ് വീട്ടിലിരിക്ക അവർക്ക് ഇഷ്ടവേ ഇല്ല
അല്ലെങ്കിലെടെങ്കിലൊക്കെ പോയിയ്ക്കൊണ്ടേ ഇരിക്കണം
ആഹ് എവടെയെങ്കിലൊക്കെ പോയ്ക്കൊണ്ടേരിക്കണം ഇപ്രാശ്യം വെക്കേഷനായപ്പോ ഇക്ക വന്നിട്ടോണ്ട് ഹസ്ബന്റ് വന്നിട്ടോണ്ടാരുന്നു അതുകൊണ്ട് പ്രശ്നംല്ലായിരുന്നു അവര് വീട്ടില് ഇല്ലെര്ന്നു ഒരു മി റ്റ് പോലും വീട്ടില്ലില്ലേ എല്ലാടത്തും പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് വല്യ സീനില്ല വാ അതിന് മുമ്പത്തെ വെക്കേഷനൊക്കെ ഇങ്ങനെ എടങ്ങേറാക്കും ഞാന് സ്കൂള് തൊറന്ന് കഴിഞ്ഞാ പിന്നെ ഞാൻ ചാർജ് ചെയ്ത്തില്ല ടി വി ഒന്നും ചാർജ് ചെയ്ത്തില്ല വൈഫൈയൊന്നും ഇതാക്കി വെക്കത്തില്ല അപ്പോ തൊടങ്ങു ആഹ് ഉമ്മ ഫോണിൽ എപ്പഴും നോക്കുന്നു ഞങ്ങൾക്ക് മാത്ര ഞാൻ ഇപ്പോ പഠിച്ചാ മതി ഇപ്പോ പഠിക്കേണ്ടുള്ള ടൈം അല്ലേ നിങ്ങക്ക് അത് തന്നാ സ്കൂള് കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് നേരെ വന്ന് അതിന്റെ മേളിലങ്ങിരിക്കും പിന്നെ അവരോന്നും ബു തൊറക്കത്തില്ല അപ്പോ ഞാൻ പറഞ്ഞ് വെക്കേഷ നമ്പഴെ വെക്കേഷൻ അത് കട്ടവുമ്പ തൊടങ്ങും
ചാർജാക്കി താവുമ്മാ ചാർജാക്കി താവുമ്മ ന്ന് പറഞ്ഞിട്ട്
ആഹ്
ആരെ വിളിക്കുന്നുണ്ടല്ലോ കുഞ്ഞും മോന് ആഹ് അടുത്ത അടുത്തടുത്തന്നെയാണോ വീടുകള്
ഓഹ് ഓഹ് ഓഹ് അടുത്തടുത്ത് വീട്ണ്ട് നമ്മള് ഫാമിലി അന്നെ
ആഹ് ആഹ് പിന്നെ പിന്നെന്താ കൃഷി അങ്ങനത്തെക്കെ ഒണ്ടോ
ആഹ് കൃഷിയ്ണ്ട് ചെറിയൊര് അടുക്കളത്തോട്ടം
ത്തോട്ടം ആഹ് എന്തേ മറ്റേ ഈ തക്കാളി പച്ചോളക് അങ്ങനത്തെക്കെയാണോ?
അതെ പച്ചമോളകൊണ്ട് തക്കാളിയിണ്ട് വൈതനങ്ങയിണ്ട്
ആഹ് പിന്നെ മറ്റേ ഇങ്ങനത്തൊന്നുംല്ല ഫ്രൂട്ട റ്റംസ്
ഫ്രൂട്ട് പേരക്കണ്ട് റംമ്പുട്ടന്നില്ല
ഇല്ല
ഇണ്ടാനു പഷേ അത് എന്തോ പോയ് പോയി പിന്നെ മൾബറിണ്ട് മൾബറി ഇഷ്ടം പോലെയ്ണ്ട്
ഇഷ്ടം പോലെയ്ണ്ടായി ഇഷ്ടവാ ഞങ്ങളട്ന്ന് ഞാ രണ്ട് പ്രാശ്യം കൊണ്ട് വെച്ച്
രണ്ട് പ്രാശ്യം വെച്ച് രണ്ട് പ്രാശ്യോം പോയി പക്ഷേ ഒ മറ്റേ ഇതിണ്ട് മറ്റേ ഈ കേക്കിന്റെ മേളിലൊക്കെ വെക്ക്‌ന്നാ ചെറീല്ലേ അത് അ ആഹ് അത് വെൽ ത് നല്ല നല്ല ഹൈറ്റ് വെച്ചിട്ടിണ്ട് പക്ഷെ അതില് ഒരു രണ്ട് പ്രാവശ്യം ഒരു രണ്ട് കായേ വന്നൊള്ളു
ആഹ് അവ ഒരു വ ആഹ് ഒരു കറ കുത്തു പോലല്ലേ ഒരു ചവർപ്പ് പോൽത്തെ ആഹ് ഇവിടെണ്ടേര്ന്നു
ആഹ് അത് മാത്രം അതില് അങ്ങനെ വര്ന്നില്ല രണ്ട് കാ മാത്രേ വന്നിട്ടൊള്ളൂ പിന്നെ റമ്പൂട്ടേന്റെ തൈയും മറ്റേ ഇതില്ലേ ഇത് സപ്പോർട്ടെക്കെ മറ്റേ
ആഹ് ആഹ് ചിക്കു ചിക്കു
ആഹ് ചിക്കു ചിക്കു ആഹ് അതിന്റെ തയ്യും ഏകദേശം പകുതീടെ ഹൈ റ്റായ്ട്ടുണ്ട് യൂട്യൂബ് അടിച്ച് നോക്കുന്നുണ്ട് യൂട്യൂബ് അടിച്ച് നോക്കുമ്പ അതിന് പറ നാല് കൊല്ല അഞ്ചു കൊല്ല ഒക്കെ കഴിയണം അത് കായ്ക്കണെങ്കി
ആഹ് ഇവിനെ ഇണ്ടായിര്ന്നോ ചിക്കൂന്റെ ഉം പഷെ കായി ഇണ്ടായ്ല വെല്ല്യെ മരായിട്ട് പോയി
പോയില ആഹ് അത് അത് ഇപ്പ ഇണ്ട മരൊ
ഇല്ലില്ല കൊറേ കൊല്ലായിട്ട് കായല്ലായിട്ട് മുറിച്ച്
മുർചോ ആഹ് അപ്പ ഇതു ഹൈറ്റ് ആയിട്ട് വര്ന്ണ്ട് പക്ഷെ നോക്കുമ്പഴെല്ലാം നമ്മള് വെച്ചിതായ്ത് ഈ നമ്മള് കഴിച്ചേന്റെ ഇതിട്ട് പൊടിപ്പിച്ചതാണ് അപ്പ അതൊണ്ട് ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അത് വരൂന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല
ആഹ് ആഹ് ചെലത് വേഗ ണ്ടവും ചെല്ലെത് ചെറിയ തയ്യായപ ആവുമ്പന്തന്നെ നറ
നർച്ച്ണ്ടാവ് ആഹ് ഈ പിന്നെ ഇതില് ഈ ഈ ഈ കൃഷി മ ചെയ്യുന്നെട ത്തെ അല്ലാതെ നമ്മൾ വാങ്ങിക്കിന്ന ചെടില്ലേ അതില് ചെറ്തിലേ കാ നർച്ചുണ്ടാവും
ആഹ് അതെന്നെ
ആഹ് ഇത് നമ്മള് കഴിച്ചിട്ട് വറ്റത് കൊണ്ടയ്നീ എപ്പൊ പൊങ്ങി പ്പൊ കായാവോന്നർഞ്ഞാ ഞാൻ എന്നും പോയി നോക്കു അതില് എന്നും പോയി നോക്കൂ കൊർച്ചെങ്കിലും ഹൈക്ക് വെച്ച്
ട്ടാനു ഒണ്ടേ
ഏഹ് റബൂട്ടാന്റെത് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ന അഞ്ചാറ് അട്ത്ത് ഞാൻ വെച്ചിട്ടൊണ്ട് റംബൂട്ടന്
ആഹ് അതെ ഡ്രാഗൺ ഫ്രൂട്ട് ണ്ടാ
ആഹ് ഡ്രാഗൺ ഫ്രൂട്ട് ഞാന് ഓൺലൈൻ വഴിയായിട്ട് ഒരു ഇത് വാങ്ങിച്ച് വെച്ചു ആദ്യം ഒന്ന് വാങ്ങിച്ച് വച്ച് അത് പോയി രണ്ടാമത് ഒരണ്ണം വാങ്ങിച്ച് ഇങ്ങനെ വെച്ചിട്ടൊണ്ട് അതിനി എന്താവോന്നൊള്ള കാര്യം എനിക്കറിയത്തില്ല കാരണം ഞാൻ ഒന്ന് വാങ്ങിച്ച് വെച്ചിട്ട് അത് പോയാര്ന്നു അതോണ്ടൊരു പേടി അപ് അപ്പൊ അതിനി ആഹ് കിട്ട്വോ പോവോന്നൊള്ള കാര്യത്തില് എനിക്ക് അറിഞ്ഞൂടാ അതും ഓൺലൈ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതും ഓൺലൈൻ വഴിയായ്ട്ട് വാങ്ങിച്ച് വെച്ചതാണേ അപ്പൊ അത് പോയിട്ടിണ്ടാര്ന്ന് അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് എന്നൊള്ള കാര്യം എനിക്കറിയില്ല ഇത് അങ്ങന്നെ ഇപ്പൊ വാങ്ങിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളായി
മ്
പക്ഷെ അത് അങ്ങനെ തന്നെ നിക്കുന്നൊണ്ട് ഇത് ഒന്ന് ഒരു എലയോ ഒന്നും വന്നിട്ടില്ല പക്ഷെ അന്ന് വെ ച്ചത് കോരു മാസോക്കായിട്ടാകുമ്പഴത്തേക്തില് ചെറിയ ഒരു പച്ച ഇത് വന്നു പിന്നെ എന്തോ തട്ടിയിട്ടിട്ടത് ഇതായി പോയതാണെന്ന് തോന്നുന്നു
അഹ് അഹ് അയിനെന്താ പ്രത്യേകിച്ച് വളം അങ്ങനെന്തെങ്കിലും ഉണ്ടോ
അങ്ങനെയൊന്നുല്ല അതിന് അത് ഫസ്റ്റ് നമ്മള് വേരെറങ്ങാൻ വേണ്ടീട്ട് നമ്മള് ചാ ഇത് മണ്ണിലേക്ക് വെയ്ക്കരുത്
ആഹ്
ഫസ്റ്റ് ഒരിടത്ത് ഒരു എട് എവിടെങ്കിലും ചാരി വെ നല്ല വെയിലും വെള്ളവും കിട്ടുന്നിടത്തന്നിങ്ങനെ ജസ് റ്റൊന്ന് വെച്ചാ മതി അതില് വേര് വന്നതിന് ശേ ശേഷം കുഴിച്ച് മണ്ണിലേക്ക് വെച്ചാ മതിന്നാണ് പറയുന്നത് യൂട്യൂബ് നോക്കിട്ടുള്ള പരീക്ഷണം
ഞാനങ്ങനെ കറിവേപ്പിന്റെല്ല കുഴിച്ചിട്ടെക്കേനു ആദ്യെല്ലാം നല്ല ഉഷ് ഷാറായി വന്നു പിന്നങ്ങ് പോയി ഇപ്പൊ പിന്നെ രണ്ടാമത് നല്ല ഉഷാറായിട്ടോണ്ട്
ആഹ് അത് അതിലൊരു പു ഇതുപോലെ വരും മറ്റേ പുഴുവില്ലേ
ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് അതുപോലെ വരും അതിന് സോപ്പ് വെള്ളം കലക്കിട്ട് ഒഴിച്ചാമതി
സോപ്പ് വെള്ളോ
ആഹ് സോപ്പ് നമ്മള് തുണി നനക്കുന്ന സോപ്പില്ലേ ബാർ സോപ്പ് മറ്റേ ഉം ആഹ് അത് അത് കലക്കിട്ട് ഒഴിച്ചെങ്കിലാ പൂ പൂ ആ പു ഇത് മൊത്തം പോയി ട്ട് നല്ല എല വരൂന്ന് പറഞ്ഞു പിന്നെ കഞ്ഞിവെള്ളയില്ലേ കഞ്ഞിവെള്ളം കഞ്ഞീടെ വെള്ളം ആഹ് കഞ്ഞിയുടെ വെള്ളം ഇനിപ്പ ഇന്ന് കഞ്ഞി ഇതാക്കിയെങ്കില് ആ വെള്ളം വെച്ചിട്ട് നാളെ എടുക്കണം എന്നിട്ട് അതിന് ആഹ് പുളിക്കണം പുളിച്ചിട്ടായിട്ട് അതിനെ കലക്കിട്ടൊഴിക്കണം അങ്ങനെ ഞാൻ ഞാനൊരു കരേപ്പില എടുത്ത് നല്ല മരം പോലായി പക്ഷെ അത് മരായിട്ടാകുമ്പഴത്തേക്ക് അതിന് മണം ഇല്ല എ
ആഹ് സോപ്പിന്റെ വെള്ളം ഒഴിച്ചോണ്ടേക്കോ ച്ചെലതങ്ങനെണ്ടാവും ഉം ഉം
മണേല്ല അങ്ങനെ അതിനെ എ പൊട്ടിച്ചു കളഞ്ഞു ഇപ്പോ വേറെ രണ്ട്
യൂട്യൂബ കണ്ടന്ന് വെച്ചാല് ക കഞ്ഞി വെള്ളത്തില് തലേന്നത്തെ കഞ്ഞിവെള്ളത്തില് മറ്റേ ഇതില്ലെ വെണ്ണീര് ചാരം ചാരം കലക്കിട്ട് പടഞ്ഞൊടുക്ക
ചാരം ചൂടല്ലേ അപ്പൊ പെട്ടെന്ന് ഈ പ്പം മഴ സമയത്തല്ലങ്കില് ആഹ് എ ഇത് ചെടിയേ ഇത് പോവും
ആഹ് ആഹ് പക്ഷെ അങ്ങനെക്കെ യൂട്യൂബ് കണ്ടേ പക്ഷെ ഞൻ അതൊന്നും ചെയ്ത് നോക്കി ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഇങ്ങനെ
കഞ്ഞിവെള്ളം പിന്നെ മത്തി മത്തി കഴുകുന്ന വെള്ളയില്ലേ മ മത്തി കഴുകുന്ന വെള്ളം അതിന്റെ വെള്ളം നല്ലതാണ്
ആഹ് മീ മീന്റെ വെള്ളം ഉം
പിന്നെ മുട്ടേന്റെ ഓടില്ലേ നമ്മക്ക്
ആഹ് മുട്ടേന്റെ തോട് ആഹ് അത് ഞാൻ ചെയ്യലണ്ട് ഉള്ളി ഉള്ളീന്റെ തോട് വേസ്റ്റ് അങ്ങനത്തെല്ലാം അതെല്ലാം ചെയ്
ഇത് മുട്ട അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് കാര്യല്ല മുട്ടയെ മിക്സിയിലിട് എന്നിട്ട് അടിച്ചൊഴിക്കണം
ആഹ്
അടിച്ചൊഴിക്കണം ആഹ് മുട്ടത്തോട് മുട്ട തോട് മിക്സിയിലിട്ട് അടിച്ചൊഴിക്കണം അപ്പഴത്തേക്ക് നല്ല ഇവേ ഇല വരും അത് മുട്ടത്തോഴും മറ്റേ ഏഹ് ഇതില്ലേ ഏത്തപ്പഴം ഇല്ലേ
ആഹ്
മറ്റേ നമ്മള് ഉണ്ടാക്കുന്ന
ആഹ് മനസ്സിലായി
പഴംപൊരി ഉണ്ടാക്കുന്ന ആഹ് ആഹ് അതിന്റെ അതിന്റെ തോട് അതും ഇതുപോലെ മിക്സിയിൽ അടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് നല്ല കായും വരും നല്ല ഇത് വരും അതുപോലെ ആ മിക്സിയില് നമ്മള് മുട്ടത്തോട്ട് ഇട്ട് അടിക്കുമ്പോ മിക്സിയുടെ ബ്ലേഡ് ഉണ്ടല്ലോ ബ്ലേഡിന് മൂർച്ചയും വരും
അപ്പൊ അത് അതൊഴിച്ചു കൊടുത്താല് ചിലപ്പോ അത് വളർന്ന് പൊങ്ങി വരും ഞാന് ഞാനതൊക്കെയാണ് പരീക്ഷിച്ചത് ഹലോ
ഹലോ കേക്കണില്ലേ